ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖണ്ട് നിനക്കോ
സുഖണ് ഭക്ഷണം ക ഭക്ഷണം കഴിച്ചോ
ആഹ് ഞാൻ കഴിച്ചു
ഏ ഇന്നെഎന്തെനു ഫുഡ്
ഇവടെ ചോറ് കറി സാമ്പാറ് ഉണ്ടായിരുന്നു മുട്ട അച്ചാറ്
ഉ എല്ലാരും കഴിച്ചോ
ആഹ് എല്ലാരും കഴിച്ചു
ഞങ്ങള് കഴിച്ചിട്ടില്ല
ഫുഡ് ഉണ്ടാക്കിയോ
ആ ഫുഡ് ഉണ്ടാക്കി ഫുഡൊക്കെ റെഡിയാ
ആഹ് എപ്പ കഴിക്കുനി
കഴിക്കാൻ ഇനി കൊറച്ച് കയിഞ്ഞാല് കുട്ടികള് വായിക്കാണ് അത് കയിഞ്ഞിട്ട് എഴുതാനുണ്ട് വായിക്കാനൊക്കെണ്ട് അപ്പത് കയിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും
അതെയോ
ആഹ് എന്താ അവിടൊക്കെ മഴ മഴണ്ടോ
മഴ ഉച്ചക്ക് പെയ്തു എന്നിട്ട് രാവിലെ ചെറുതായിട്ടൊന്നു പെയ്തു ഇപ്പം ഇല്ല
ഏഹ് മയൊക്കെയായിട്ട് കൊ ഇല്ല മഴയില്ല ഇന്ന് മൂടലേനു പൊതുവേ മൂടലേനിം വൈകുന്നേരം നല്ല കാറ്റും മഴൊക്കെ വന്നിരുന്നു പക്ഷെ പെയ്തില്ല മഴൊക്കായിട്ടാടെ കൊതുകും ഇതൊക്കെ ഉണ്ടോ
നല്ല കൊതുകുണ്ട് പിന്നെ ഒരുപാട് ഉറുമ്പുണ്ട് കടിക്കണ ഉറുമ്പ്
ഏഹ് കടിക്കണുണ്ട് കടിക്കാത്തൊക്കെണ്ട്
ഉം
ഈ ഈച്ചണ്ടോ ഈച്ച
മറ്റേ ഒരു ഉറുമ്പിനെ പോലെ പറക്കണ ഒരു ഈച്ച ഇണ്ട് ഫുളള് ഇങ്ങനെ ലൈറ്റ് ഇടുമ്പഴത്തേക്കും ഫുളള് ലൈറ്റ് റ്റിന്റെ അവിടെല്ലാം വരും
ആഹ് ആ ചെറുതായിട്ടുള്ള പാറ്റയല്ലേ
മ്മ്
കൊതുകുകളൊക്കെ ഇണ്ടോ കൊതുക്
കൊതുകാള് ഒരുപാടില്ല എന്നാലും അത്യാവശ്യം ഉണ്ട് നോർ ഡെയിലി വരുന്ന പോലൊക്കെണ്ട്
ഏഹ് അലർജിയൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് തല കൊതുകായിട്ട് കടിച്ചിട്ട് അലർജിയൊക്കെ ഉണ്ടോ
ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞു ഫുൾ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവിടെ അത്രയും പാടാക്കും ഇങ്ങനെ
അതന്നെ ഇവിടെയും അങ്ങനാണ് ചൊറിഞ്ഞു ചൊറിഞ്ഞ് പാടാക്കി മുറിയാകും അല ർജി ഇണ്ടായിട്ട് അങ്ങട് പൊന്തിയങ്ങട് വരും അതി രണ്ട് മക്കൾക്ക് ഉണ്ട് അങ്ങനെ പൊന്തി വന്നാട്ട് ചൊറിഞ്ഞ് മാന്തി ഉണ്ടാക്കിയങ്ങട്ട്
ഇവിടെയും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അതങ്ങ് പൊളിക്കും പിന്നെ അത് ചുമന്ന് പാടായി
വേറെ വേറെ എന്തൊക്കെയാ എന്നിട്ട് ആടെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടോ
ആഹ് മാങ്ങയുണ്ട് കുറെ മാങ്ങയുണ്ട് അപ്പുറേം ഇപ്പുറേം എല്ലാം മാവാണ്
ഏഹ്
അതോണ്ട് മാങ്ങ കുറേയുണ്ട് തിന്ന് തിന്ന് മടുത്തു എല്ലാർക്കും മാങ്ങ
ഏഹ് മാങ്ങോണ്ട് എന്തെലും റെസിപ്പി ഉണ്ടാക്കോ
ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെയാണെങ്കില് മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കി
ഏഹ്
പിന്നെ ഇങ്ങനെ പിള്ളേർ പൂളി പിന്നെ ജ്യൂസ് അടിച്ചാൽ അങ്ങനെ പിള്ളേരൊന്നും കുടിക്കൂല്ല പിന്നെ എല്ലാരും ഇങ്ങനെ പൂളിയിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഇങ്ങനെ തിന്നും
ആഹ് ആഹ് ആഹ് പയുത്ത മാങ്ങണ്ടെങ്കില് ഉപ്പും മൊളകും തേച്ചാട്ട് ഒണക്കാൻ വെച്ചാ മതി
ഉം
അങ്ങനെ ചെയ്യാറുണ്ടോ?
അങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല
ഏഹ് അപ്പൊ മാ മാങ്ങ ഇല്ലാത്ത കാലത്ത് ഞമ്മക്ക് ഇട്ത്ത് ഉപയോഗിക്കാം നല്ല ഒണക്കം മാണം ഇപ്പെ പിന്നെ മഴയും വെയിലും ആയിട്ട് വെയിലായിട്ട് ഇല്ലല്ലോ ഇപ്പോ? ഇപ്പം മൂടലല്ലേ ഇന്നാലും കയ്യില് ഇണ്ടെങ്കില് കൈ കൊറേ ഇണ്ടെങ്കില് നമുക്ക് അത് ചെയ്തോക്കെ ഇല്ലാത്തപ്പൊ അമ്മക്ക് പൂതിയാവൊല്ലോ തിന്നാന്
ആഹ് നാളെ എന്നാ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ മഴ ആയത് കൊണ്ട് വ വെയിലിന്
ങ്ങാഹ് വെയില് ഇല്ല ഇവിടെ ചക്ക ഞ്ഞങ്ങക്കായിട്ട് ഇല്യ പക്ഷേ ചക്ക ദാ ഇബടെ അടുത്ത് അയൽവാസികളോട് ഒക്കെ ഇണ്ട്
ആഹ്
ഉം ഇന്നെട്ട് അവിടുന്ന് ആവിശ്യം ഇണ്ടെങ്കി ഞമ്മക്ക് എപ്പോളും ഇടുത്ത് കൊണ്ടോകം ഇങ്ങക്ക് കൂട്ടാൻ വെക്കണങ്കിലും ആ പൈപ്പിക്കുവാന് വാണെങ്കില് കൊണ്ടോയിക്കോണ്ടി പറഞ്ണ് ഉപ്പേരി ഒക്കേ ഇണ്ടാക്കൂല്ലേ?
ഉം ഇവിടെ പിള്ളര് പിന്നെ പൊരിക്കും അത് പൊരിച്ച് ഒരു ദിവസം വെച്ചാ എല്ലാരും എടുത്തോണ്ട് അങ്ങ് തീർക്കും വെച്ചേക്കത്ത് ഒന്നുവില്ല മൊത്തം തിന്നങ്ങ് തീർക്കും
ആഹ് മക്കള്ണ്ടായ പിന്നെ അത് ഇത്ണ്ടാവൂലല്ലോ തങ്കേര് ക്കാൻ കയ്യൂല സ്കൂളൊക്കെ തൊറ തൊറ ക്കാനായല്ലോ ഒക്കെ വാങ്ങിയോ സാധനൊക്കെ വാങ്ങിയോ?
ആഹ് ബാഗും ബുക്കും എന്തൊക്കെയോ വാശി പിടിച്ച് വാങ്ങിപ്പിച്ച് വെച്ചിട്ടുണ്ട്
ഉം
അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണോ എന്ന് പറഞ്ഞങ്ങ് ഭയങ്കര വാശിയാണ് മേടിച്ചു കൊടുത്തില്ലേ വീട് തല തിരിച്ച് വെക്കും
ഉം സ്കൂളിലെങ്ങനെ ബസ്സിന പോവല്?
അല്ലല്ല ഇവിടെ അടുത്ത് തന്നെ സ്കൂള് നടന്നാ പോവുന്നെ ഡെയിലി
ഉം ഏഹേ വേറെ കുട്ടികളും ഇണ്ടേക്കൂലേ?
ആഹ് ഒണ്ട് ഒണ്ട് അപ്പൊറത്തും ഇപ്പൊറത്തും ഒക്കെ പിള്ളേരുണ്ട്
ഉം ഉ വേറെ ഒക്കെ നല്ലേ ഇവിടെന്ന് സാധാ ചോറും പപ്പടം താളിച്ചെതാ പിന്നെ കോഴി പൊരിച്ചതും
ആഹ് ഹാ
ങ്ങാഹ് കുട്ടിയക്കയ്ന് കറിയൊന്നും വാണ്ടേ അപ്പൊ കറിക്ക് ഇൻക്കും വെല്യ വെല്യ മോനും മാത്രം കറി മതി ബാക്കിയുള്ള മൂന്നാൾക്ക് കറി ആവിശ്യല്ല
അതേല്ലേ?
ഉം. ഓൽക്ക് കൂട്ടാൻ കിട്ട്യാമതി. അത് കോഴായാലും മീനായാലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതി. ആ
ആഹ് ഇവിടെ ഒള്ളത് ഒന്നും മീന് ഒറൊണ ഒള്ളത് മീൻ കൂട്ടൂല്ല. ഒന്ന് ഉണ്ടെങ്കി മീന് കറിവെച്ചാ തിന്നൂല്ല. പൊരിച്ചു കൊടുക്കണം. അങ്ങനെ ഡിഫ്രന്റ് ഡിഫ്രന്റ് ആണ്.
ഏഹ് അലർജി ഒന്നും ഇല്ലല്ലോ. ഇന്നെ സാധനത്തിന് അലർജി. അങ്ങനെ ഒന്നും ഇല്ലല്ലോ.
അലർജി ഇല്ല. ഒരാൾക്ക് എങ്ങാണ്ട് മറ്റെ കൊഞ്ച് മാതിരി ഒന്നും തിന്നാൻ പറ്റൂല.
ഏഹ്. ഏഹ്. ഇവിടെ ഇൻ്റെ ഇളച്ചണ്ട്. മത്തി അല്ല മത്ത്യല്ല. മാന്തളും. എറച്ചി ഒക്കെ തന്നാൻ പറ്റൂല്ല. അപ്പ ഓന്റെ ചൊറച്ചില് വെരും. അലർജി ആയിട്ട് നന്നായിട്ട് മേത്ത് പൊന്തി ഇതാവും. പിന്നെ ഒരാക്ക് ഇണ്ട് ഇങ്ങനെ. അടിച്ചാല് ഒക്കെ ഇണ്ടാവുലെ നമ്മളെ മേത്ത്, അടിച്ചെ ചൊറിച്ചില് മാന്തിനാത്ത് തണർത്ത് ഇങ്ങണ്ട് വെരും. അത് തൊലിൻ്റെേതാണ്ടേ ഓരോ
ആഹ് ഇവിടെങ്ങനെ അലർ ർജൊന്നുല്ല. അ ഒരാൾക്കുണ്ട് സാസം മു മുട്ടലും പിന്നെ പൊടി അലർജിയും അങ്ങനെ അങ്ങനെ കൊറേണ്ട്.
ഉം
ഇപ്പൊ കൊഴപ്പ ഇല്ലാന്ന് തോന്ന്
ഉം ഉം. ഇപ്പ ഇഞ്ഞ് മയിം ഇതൊക്കെ ആയതോണ്ടെന്നെ പലേ രോഗും കുട്ട്യേക്ക് പൊറ്ത്ത്ടാം പേടി ഇതൊക്കേക്കാരം.
എന്തൊക്കെയോ രോഗം അവിടെ ഇവിടെയൊക്കെ വന്നു ഇന്നൊക്കെ ഇങ്ങനെ പറയുന്നു.
ആ പലേ രോഗാ ഇള്ളത് മഞ്ഞ പിത്തും കുനി. പലേതും ഇങ്ങെ വെരൊല്ലോ.
ആ അതെ അതെ.
ഉം അവിടെ ഒക്കെ ഇങ്ങൾക്ക് കുളിക്കാൻ കൊളവും ഇതൊക്കെ ഇണ്ടോ. വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലേക്കുലേ.
വെള്ളത്തിന് അത് ഇങ്ങനെ വല്യ ബുദ്ധിമുട്ടൊന്നുല്ല. പിന്നെ താഴെ ഒരു. തോട് പോലെ ഒരു സാധന ഉണ്ട്. പക്ഷെ ഇപ്പൊ അതെല്ലാം മൊത്തം ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ട് അങ്ങോട്ടൊന്നും പോവാാൻ പറ്റില്ല. പിന്നെ ഫുള്ള് കാടായി. കാടുകൊണ്ടങ്ങ് മൂടി. അത് അങ്ങോട്ടൊന്നും എറങ്ങാൻ പറ്റൂല്ല.
വള്ളിജാതികളൊക്കെ ഉണ്ടാവും.
ആഹ് പന്ന്യാെക്കെ ഇണ്ട്.
പന്നിണ്ട്.
ആഹ്
ആ
എന്താ അപ്പുറത്ത് ആരാന്റെ ഒക്കെ ഇങ്ങനെ കുത്താൻ ഓടിച്ചുന്നോ ഒക്കെ ഇങ്ങനെ പറയുന്ന കേട്ട്.
ഏഹ് കൃഷി
പിന്നെ ആഹ് താഴെ വാഴയുണ്ട്. കൊറെ വാഴ ഉണ്ടായിരുന്നു എല്ലാം. കൊറേ കുത്തിം ഇതാക്കി ഇട്ട്ന്നോ പിന്നെ അപ്പറ ആഹ് അവിടെള്ള രണ്ടര കപ്പൊക്കെ കുത്തിയിട്ടന്നൊക്കെ പറഞ്ഞു.
ആഹ്. വേറെന്തൊക്കെയ്ണ്ട്?
അവിടെ കാടൊന്നില്ലാ
ആഹ് ഇവിടെ ഉം കൃഷിയായിറ്റ് അങ്ങനൊന്നും ഇല്ലാ ഇൻ്റെ ഈഹ് പിന്നെ ഉപ്പ ഇങ്ങനെ കു ക് കൃഷിയിതൊക്കെ കുയിച്ചിടാറ്ണ്ട്
ആഹ്
പ്പം മയെല്ലാ ഇല്ലാത്തത് കൊണ്ടേ കൊറെ അങ്ങനെ വേസ്റ്റായിപ്പോയി പന്നി ശല്യോണ്ട് പന്നിണ്ടായെരെ പൂ പൂ ആഹ് പൂളേം ഇതൊന്നും കുയിച്ചിടാൻ കയ്യൂലാ മയെലൊക്കെ ആയിറ്റ് മ ഒക്കെ കെൾച്ച് മാന്തി കൊണ്ടു പോവാ അല്ലെ കെൾച്ചാണ്ടിടും എല്ലാ സാധനോം അങ്ങനെന്നെ പിന്നെ വെള്ളരി ചെ ചെരങ്ങേ ഇതൊക്കെ ഇണ്ടായിനി വെള്ളരി പറിച്ചു കഴിഞ്ഞു പിന്നെ ചെരിങ്ങും മത്തനും ഇതൊക്കെ ഇണ്ട് അതൊക്കെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ പിന്നെ നാശായി പോയി ഇപ്പം ഈ വോനൽക്ക് വെള്ളം വറ്റി ഇപ്പ എന്താ അവസ്ഥാ അറിയില്ലാ
ഉം
വെക്കേഷൻല് വീട്ട് പോയില്ലെനിയോ?
വീട്ടിലായിപ്പം ഇനി തിരിച്ച് അങ്ങോട്ട് പോണം
ആഹ സ്കൂളൊക്കെ തൊറക്കാനായല്ലല്ലോ
ആഹ് ഒരാള് സ്കൂളില് ഒരാള് കോളേജിലാ പഠിക്ക്ന്നെ ‌ ഇപ്പ അത് വന്നിട്ടൊണ്ട് അവ്ടെ ഹോസ്റ്റ ഇപ്പ പ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് അവധിയാണ് അപ്പൊര് പത്ത് ദിവസത്തേക്ക് വന്നിട്ടൊണ്ട്. അത് കഴിയ്മ്പോ പോമ്പം വേറെന്തൊയോ എക്സാമൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അട്ത്ത മാസം പാതി തൊട്ട് നല്ല അവധിയാന്നാ കേട്ടെ
ഏഹ് അതെന്താ അവധി?
അല്ലാ അവർക്ക് എക്സാം കഴിഞ്ഞാ ഒരു ഒരു മാസം അവധിയാണ്.
ആഹ് ടൂറൊക്കെ പോയിനിയോ വെക്കേഷനില്?
ആഹ് പൂവാൻ പ്ലാന്ണ്ട് ഇതുവരെ പക്ഷെ ഒന്നും ആയില്ലാ.
ഇത് വരെ പോയില്ലേനി ആഹ് സ്കൂള് തൊറക്കാനായല്ലോ?
ഇത് വരെ പോയൊന്നുല്ലാ.
ഉം
അവടെ പോയോ?
ഇവടെ പോയില്ലാ ഇവടെ പിന്നെ ഫെസ്റ്റ് ഇണ്ടായിന്നു ഇവ്ടെ
ആഹ്
ആഹ് അപ്പം അതില് ഊഞ്ഞാലേലും ഇതിലും കേറി കുട്ട്യാളങ്ങ് കേറി ഇരുന്നിറ്റ് മരണക്കെണറ് കേട്ടിട്ട്ണ്ടോ? അയിലൊക്കെ കേറി
ആഹ്
ഉം ഊഞ്ഞാലാ വലിയ ഊഞ്ഞാലേ പേടിയാ ത് ഞാൻ കേറിയില്ലാട്ടോ കുട്ട്യാളെ പേടിയാണ് അയില് കേറാന് ഓ ചാറ്റില് കൊട്ടാ അതൊക്കെ ഇക്ക്‌ പേടിയാ പക്ഷേ ഊഞ്ഞാലേല് ഒര് വട്ടം കേറീനിട്ടോ ഇത് വെല്ല്യ ഊഞ്ഞാല ആയപ്പളേ
ആഹ് ആഹ്
ആഹ് നീലന്നെ കൊട്ത്തെ ആഹ് അവ്ടെന്ന് ഫസ്റ്റ് അങ്ങനൊന്നും ഇല്ലേക്കും
ആഹ് എന്തോ അമ്പലത്തിലെ ഉത്സവം പോലെ എന്തോ ഒണ്ടാര്ന്നു
ഉം ഉം ആഹ് ശെരി എന്നാല്
ഓ ശെരി ശെരി